ആ പറയ്
ആ എന്തൊക്കെയാ വിശേഷങ്ങള്
നല്ല വിശേഷ അവിടെ
ആ ഇവിടെ അലഹദില്ല സുഖം നല്ല വിശേഷം എന്തൊക്കെ പണികള് എന്താ പണി
പണി പ്രത്യേകിച്ചൊന്നില്ലേ പണിക്കറങ്ങാാനാവണല്ലോള്ളൂ
ആ പണിക്കാന ഇറങ്ങാന ആണെന്നെ ഉള്ളു അയിന്റെ മുന്നെ എങ്ങനെ ഇരുന്നതാ അസർബാഗും കൊടുത്തിട്ടാണ്ട് ഇറങ്ങാ നിസ്കരിച്ചിട്ടാണ്ട് ഇറങ്ങാ വിചാരിച്ച ഇങ്ങനെ നിക്കെന്ന് നോമ്പ് എല്ലാർക്കും ഉണ്ടോ നോമ്പ്
ആ എല്ലാർക്കും ഉണ്ട് അവിടെ
ആ അവിടെ എല്ലാവർക്കും ഉണ്ട് എന്തൊക്കെയാ എന്നിട്ട് ഇണ്ടാക്കണേ പത്തിരിയോ
അല്ല ബിരിയാണി ഉണ്ടാക്കിനി
ഏ ഉണ്ടാക്കി കഴിഞ്ഞോ
ആ് അത് ഇന്ന് തറവാട്ട്ന്നാണല്ലാർക്ക അപ്പൊ അത് ഉണ്ടാക്കി പൊരിക്കടി ജ്യൂസൊക്കെ ഉണ്ടാക്കണം
ആ തറവാട്ടിൽ വെച്ചിട്ടാ അപ്പൊ തറവാട്ടിൽ ആരൊക്കെ ഇളച്ചനൊക്കെ ഉണ്ടോ
ആണ്ട്
ഏ പിന്നെ എന്താ കുട്ടികളൊക്കെ എങ്ങനെയ
അല്ല ഞാൻ പ്ലസ് ടുലാ ഇമ്മന്റെ നമ്പർ അത്
ഏയ് ആ ശരിഹോ അത് ആദ്യം തന്നെ പറഞ്ഞകൂടായിരുന്നോ ആയല ഇപ്പ എന്താ ഏ ആ ശരി അപ്പം ഉ തറവാട്ടിൽ വെച്ചിട്ട് അപ്പൊ അനിയന്മാര അനിയത്തി ഒക്കെ
ആ ഒരാ അനിയാനും ഒരാ അനിയാത്തിണ്ട്
ആ അവരൊക്കെ എന്തിനാ പഠിക്കണ്
അനിയനാറില് അനിയത്തിപൊ എൽക്കേജില
ആഹ അപൊ ഇമ്മ ഇന്ന്ട്ടെവ്ടെ ഏഹ് ഏഹ ഇയ്യാണോ ഇത് ഓപ്പണാക്കിയെ എനിക്ക് രണ്ട് പേര്ണ്ട് ഒരാണും ഒരു പെണ്ണുണ്ട്. ഒരാള് മൂന്നാം ക്ലാ മൂന്നാ വയസ്സാണ് ഒരാൾക്കൊരു വയസ്സാണ് ഏഹ ഇപ്പ ഇപ്പെന്താ ചെയ്യ്ണപ്പൊ
പ. വിസ്നസാ
ആ നാട്ട്ലാ
ആഹ നാട്ടില്
ആ ആ എവിടെ ഇന്ന്ട്ട്. പ്ലസ് ടൂനേതാ വിഷയം
ഞാന് കൊമേഴ്സ്
ആഹ് ഇപ്പൊ തൊടങ്ങല്ലേ പ്ലസ് റ്റൂ
ആഹ്
ആഹ് പിന്നെ ന്നട്ട് നോമ്പ്തൊറക്ക് പോവാനായോ ന്നട്ട് തറവാട്ട്ക്ക്
ആഹ് കൊർച്ചെയ്ന്ട്ട് പോണം
ആഹ് അപ്പം മ്മ തറവാട്ട്ലാ
ആഹ് ഇമ്മാടെ പണീലാ
അഹ് ഹാ അയ്ശെരി അപ്പൊ ബിര്യാണിക്കെ ഇണ്ടാക്ക്യെച്ച് പോന്ന്ട്ട്ണ്ടാവും മ്മാ
അവ്ടെ
ആഹ് ഏഹ് ആദ്യായ്റ്റാണൊ തില് ഓപ്പണാക്കാണോ?
ആഹ് ഞാൻ ഫസ്റ്റായ്ര്ന്ന്
ഫസ്റ്റ് ആണ് അല്ലെ കൊറ്ച്ചൂടൊക്കെ ഇങ്ങെനെ സംസാ സാരിക്കാനെ കൊർച്ചൂടെക്കെ ഇങ്ങെനെ ഇതാവെണം പിന്നെ പിന്നെ അനിയെത്തി എൽ കെ ജീലാന്നാ പർണെ
ആഹ് ഈ വർഷം
ഈ വർഷം. അനിയനോ?
അനിയെന് അതെന്നെ ഈ വർഷം ആറ്ല്
ആറ്ൽ ഉം പഠിപ്പൊക്കെ ഇന്നെട്ട് എങ്ങനെ പോണു
പഠിപ്പൊന്നും കൊഴപ്പ ഇല്ല്യാ
ഫ്രൻസൊക്കെ
ആഹ് ഫ്രൻസൊക്കെ അടിപൊളിയാ. അയ് ഞങ്ങെൾ ഏഴ് ആൾക്കാര് പന്ത്രണ്ട് കൊല്ലായിട്ടൊ പ്പരാ
ആഹ് ഏഹ് പന്ത്രണ്ട് കൊല്ലായിട്ട് ഒപ്പം പഠിച്ച് ഇങ്ങെനെ പോരാ ആഹ് ഒന്നാം ക്ലാസ് തൊട്ട്. ഒന്നാം ക്ലാസ് തൊട്ടെ ഏഹ് അവരൊക്കെ വന്ന്ട്ട് വ് ഞാൻ ഡിഗ്രി കഴ്ഞ്ഞ്ക്ക്ണ് ഡിഗ്രി കഴിഞ്ഞെന്ഷാണ് കല്യാണം ഇണ്ടായെത് കല്യാണം കഴിഞ്ഞ് ആഹ് കല്യാണം കഴിഞ്ഞ് പിറ്റേന്നിന്റെ പിറ്റേന്ന് ലാസ്റ്റ് സെമ് എക്സാമ് നു അത് കഴിഞ്ഞ് ഇങ്ങെനെ നിന്നതാ. പിന്നെ പോയിട്ടൊന്നുല്ല
പിന്നെപ്പോ ജോബ് ഒന്നും ഇല്ല
ഏഹ്
ജോബിനൊന്നും പോണ് ഇല്ല
ഇല്ല ഇല്ല ജോബിനൊന്നും പോണ് ഇല്ല. കുട്ടെൾ രണ്ടും ചെറ്ത് അല്ലെ
ആഹ് ഇങ്ങളിപ്പൊ ഈ ഫീൽഡിൽ എത്രായി
എങ്ങെനെ
ഈ ഫീൽഡിൽ ഇപ്പം എത്രായി?
ഇത് കൊർച്ചായിട്ടൊള്ളു അധികൊന്നും ആയിട്ടില്ല. ഞാനൊരു മ ഒരുമൻ ഒര് മന്തൊക്കെ ആയി ട്ടൊള്ളു
ആഹ്
അധികായ്ട്ടൊന്നുല്ല ഇപ്പന്നാരെന്നെ അർഞ്ഞതൊക്കെ പിന്നെ ടാസ്ക്കൊക്കെ കിട്ടിവന്നപ്പം അതായി
ആഹ് മക്കളൊക്കെ എന്താ പാട് സുഖല്ലെ?
സുഖം കൊഴപ്പൊന്നുല്ല എല്ലാരും ഇവടണ്ട് ഉം ആഹ് നെയ്സറിക്ക് പോവാൻ ഇന്ന് പോയ്ട്ട്ല്ല ഇന്ന് മടി ഇന്ന് ഇന്ന് എല്ലാർക്കു ലീവല്ലെ ഇനിപ്പ നാളീം, മറ്റന്നാളുണ്ട് അതും ലീവാണ് ഇനിപ്പ തിങ്കളാഴ്ച പോവുമ്പ നല്ല മടിയ് ക്കാരം പോവുമ്പം ആഹ് അയ്ന് ഈ അംഗനവാടി ആവുമ്പളേ പഠിച്ച് വെര്നലേള്ളു കുട്ട്യാള് അപ്പം എന്താ ഇഞ്പ്പം ആഹ് ഒരു മാസായി അപ്പങ്ങനെ പോയി പോയി ഇങ്ങനെ ശീലായി വര്നോള്ളേനു അപ്പ ഇനി ഞങ്ങളിമ്മ ഹജ്ജിന് പോയിനി ഇന്നലെ ഹജ്ജിന് പോയിട്ട് ഇന്നലെ വരെണി അപ്പൊ പിന്നെ ഓ കാ- ചാൻസലർ ലീവ് ഇന്നലേകിട്ടി ഇന്നും കിട്ടി നാളെയും ഇനിന്താ അറിയില്ല
മൂത്ത മോളാ
ആഹ് മൂത്തമോള
ആഹ്
മൂത്തതാങ്കുട്ടി
ആഹ് ഇങ്ങടഹസ്ബെൻഡെവിടെ ഗൾഫിലാ
അല്ല ഹസ്ബൻഡിവിടെ നാട്ടിലെന്നെ ഇങ്ങനെ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കായിറ്റിങ്ങനെ റിയലെസ്റ്റേ- റ്റ് വണ്ടികച്ചോടൊക്കായിട്ട് നടക്കാണ് ഇപ്പൊ വെള്ളിയാഴ്ചായിട്ട് ഇവിടെ ഇണ്ടായിനു ഇപ്പൊ പോയിട്ടോള്ളു നോമ്പായതോണ്ടിങ്ങനെ അധികോ അധികം ദൂരത്തൊക്കെ പോയങ്ങാണ്ടിങ്ങനെ വണ്ടിക്കെടുത്ത് കൊണ്ട്ന്നാണ്ട് ഇവിടെവന്ന് വിക്കലൊക്കെ ആയ്ന്നപ്പ എന്താ ബൈക്കൊക്കെ എടുത്ത്കൊണ്ടന്നാണ്ടൊക്കെ വീ ട്ടില് എന്താവിടെ മൂത്തച്ഛന്ണ്ട് മൂത്തച്ഛൻ വേറെപോയിക്കണ് ഇളയച്ചന്ണ്ട് പിന്നെ ഒരു നാത്തൂനുണ്ട് രണ്ട്നാത്തുന്മാരെണ്ട് അപ്പോ ഒന്നാ അമ്മ വന്നപ്പൊ തീക്ക് വന്നതാണ് അവര്ക്കൊക്കെ സ്കൂളാണ് പിന്നെശനി ഞായറു ഇനി അവധിഅല്ലേ അതുകൊണ്ട് പിന്നെ എന്താ ഇവടെ നിക്കണ്ട് അങ്ങനെയാണ് എന്തെക്കെയാന്നിട്ട് എന്നിട്ടിപ്പം തറവാട്ട്ക്ക് തറവാട്ടിലാരെക്ക്യ ഇള്ളത്
തറവാട്ടില് രണ്ടാപ്പാപ്പാരുണ്ടാര്ന്ന് ഒര് അപ്പാപ്പിപ്പം ഗൾഫിലാണ് ഒരാളിവിട്ണ്ട്
ഏഹ് രണ്ടുപേരും ഒരു വീട്ടിതന്നെ രണ്ട് പേ പേരുരൊരുവീട്ടിതന്നേ
അല്ലല്ല ഒരാള് മാറിക്കണ്
മാറിക്കണ് ഇങ്ങള് മൂന്ന് മൂ മ് ഇം മൂന്ന് ആൺകുട്ടികളേക്കാറ് ഒരു പെണ്ണു ആഹ് അപ്പം അമ്മായി കൂട്ടിളെ ക ണ്ടോ വൽതാ
ആഹ് അമ്മായി വെൽതാ എല്ലാരേക്കാളും മൂത്ത അമ്മായിയ
ഏഹ് അപ്പൊ ഉം പ്ര അവ അന്റെ പ്രായത്തിനൊള്ള ആൾക്കാരൊക്കെ ഇണ്ടാരിക്കൊ
ആഇൻ്റെ രണ്ട് യസിന് മൂത്തൊരു ആ അമ്മായിൻ്റെ മോള്ണ്ട് പിന്നെ അമ്മായിക്ക് വേറെണ്ട് മൂ ത്താൺകുട്ടിളിണ്ട് വലിയ ചെക്കന്മാരിണ്ട്
അല്ലവിടെ ചെന്നാ കൂട്ടിനൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ ഞങ്ങളൊക്കെ അങ്ങനേയ്നി എനിക്കൊക്കെന്റെ അമ്മായേളെ അമ്മായികള് വരുമ്പോ അം അമ്മോന്റെ അമ്മോനും അമ്മോന്റെ കുട്ട്യോളും നാല് കുട്ട്യളായ്നു നാല് കുട്ടികള ഞങ്ങളൊപ്പപ്പം ഇണ്ടായേന് വരുമ്പോ വിരുന്ന് വെരുമ്പോളേ നാല് ഒരേ ആ അപ്പം ഭയങ്കര ബോറാണത് ഞങ്ങള് നാല് പേ രും ഒപ്പേനു എന്നിട്ട് എല്ലാവരും വിരുന്ന് വരുമ്പോ ഭയങ്കര രസേയിരുന്നു എന്നിട്ട് ചെറിയ ബെഡേന് ആകുമ്പ നാലും അട്ട് കട്ടി കിട്ടാലും വേറെ പോയി കടക്കൂലേന് ഇപ്പം നാല് നാല് വൈ ക്കപ്പ കാണലും കൂടെ കണ്ടിട്ട് തന്നെ കൊറേ കാ കാലോയിക്കണ് കാരണം ഒരാള് രണ്ടു പേര് പഠിക്കാനാണ് പോയത് രണ്ടു പേര് ഞാനാണ് ഏ റ്റവും വലുതായിലു രണ്ടു പേര് ഏ ഞാൻ ഒരാൾ ഞങ്ങളത് രണ്ടാൾത് കല്യാണം കഴിഞ്ഞ് രണ്ടു പേര് പഠിക്കാന ഒന്ന് എൽ എൽ ബിക്ക് കയറന്ന് പോയതാണ് ഒന്ന് ഇബടണ്ട് ഹേ ഇയർ ചെവിന്റെ ഒക്കെ പഠിക്ക്‌ണേ ഓള് ജോലി കേറി ഓളെ കല്യാണാണ് ആഗസ്റ്റ്ല് കല്യാണാണ് എന്താ പിന്നെ മറ്റോൾ പഠിത്തം കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം അപ്പം അവരോന്നും ഇപ്പോ കാണാൻ ന്നല്ല പക്ഷെ ഇള്ള സമയത്ത് നല്ല നല്ല ബിനെനി
ആ ഇവിടെ ആ ഇവിടെ ഫുള്ള് ചെറീ ക്കളാണ് ഇന്റെ അനിയന് ഓലെ പ്രായത്തിലും അഞ്ചാറണം ഇണ്ട് പിന്നെ ഇൻക്ക് കസിൻസ് എന്ന് പറയുമ്പം അമ്മായിന്റൊരു മോൾണ്ട് പിന്നെള്ളത് പറഞ്ഞ നമ്മളെ വെല്ലിപ്പന്റെ ഏട്ട ട്ടന്മാര് അനിയൻന്മാര്ണ്ടാവല്ലോ ഓലെ മക്കളെ മക്കള അങ്ങനെ ഗേൾസിന്റെ ഓലന്നും അടിപൊളി എല്ലാരും അങ്ങട്ടും ഇങ്ങട്ടും വീട്ട്
ആ ഹാ ഹാ ആ രണ്ട് മണിക്കും മൂന്ന് മണിക്കും നീ ച്ചാണ്ട് ഞങ്ങള് എന്താ ബാൽകെണിം ഞങ്ങളെ റൂമും എ ഇതെന്നു അറ്റാച്ച്ഡ് ഏന്നു അപ്പം ബാൽ ഞങ്ങളെ റൂമ്ന്ന് ബാൽക്കണിക്ക്ള്ള വാതില്ണ്ട് ന്നട്ട് ആ റൂം ഞങ്ങൾക്ക് ഏയ്രുന്നു ഞങ്ങള് പറഞ് ചകെയ്നു എന്നിട്ട് പിന്നെ രണ്ട് മണിക്കൊക്കെ ഈ ബാൽക്കണി ന്ന് എന്താ ആകാശത്ത്ക്കും നോക്കി നല്ല ഇതെന്നു ആ രു കാലം അതാണ് ഏറ്റവും ബെസ്റ്റ് അതായത് പ്ലസ് ടു ലൈഫും അന്റെ ഇപ്പത്തെ പ്രായണ് ഏറ്റവും നല്ല കാലാണ് പ്ലസ് ടു കഴിഞ്ഞാണ്ട്ള്ള അട്ത്തൊന്നും വൽയ രസല്ല അതൊക്കെന്ന് പറഞ്ഞാ ഫുൾ ഫ്രീഡത്തില് തരുന്നതല്ലേ ഇത് ഫ്രീഡം അല്ലാതെ പഠിക്കുമ്പള്ള ആ ഒരു പ്ലസ് ടു ഒക്കെ ഞാനൊക്കെ പഠിചീനെ സമയത്ത് റബ്ബേ ദിവസം കഴിയാതെക്കട്ടെ ദിവസം ഓരോ ദിവസം കഴിയുമ്പം പേടിയേനി ഇത്പ്പ കഴിയോലോ കഴിയോലോ ഏ ഞാൻ ലാസ്റ്റ്ക്കണ്ട് എത്തുമ്പോളാണ് എടങ്ങേറ് ഇങ്ങട്ട് സാറിനോട് ഞങ്ങള് പറഞ്ഞു ന്നാണ്ട് പ്രത്യേകം ഇതൊക്കെ ഇട്ക്കലേനു സാറിനോട് ഞങ്ങള് പറയും എന്താ ഞങ്ങള് ഹ്യുമാറ്റീസാ ഞങ്ങൾക്ക് അതികം സ്പെഷ്യൽ ക്ലാസൊന്നും വരൂല്ല അപ്പൊ ഞങ്ങറിം ഞങ്ങക്ക് സ് സ്പെഷ്യല് എടുതൂടെ ഞങ്ങൾക്കും സ്പെഷ്യൽ എടുതൂടെ അറിം
ഞങ്ങക്ക്ർഞ്ഞാല് ടെൻത്ത് അടിപൊളിയെനി എല്ലാരും കൂടി
ആ ടെൻത്ത് പക്ഷെ പ്ലസ് ടു ഫസ്റ്റ് ഒന്നും അങ്ങനെ ആയി തോന്നൂല പക്ഷെ ലാസ്റ്റ് കെത്തുമ്പോ ഭയങ്കര എടങ്ങേറാവും
ഉം ടെൻത് ഞങ്ങക്ക്‌ അടി പൊളി ഏനി പിന്നെ പ്ലസ് വൺക്കെറിയപ്പം ഞങ്ങ ഏഴാളെനി അയ്ൽ ഒരാള് വേറെ സ്കൂള് പോയി ബാക്കിള്ളവർക്ക് ഒരാള് ഹുമാന്റിസ്സായി ഒരാള് കമ്പ്യൂട്ടർ കോമേഴ്‌സായി അങ്ങനെ സയൻസും അങ്ങനെ കൊറേ ഡിപ്പാർട്ട്മെന്റ്ക്ക്‌ അങ്ങട്ടും ഇങ്ങട്ടും മാറിട്ട് ആകാണ്ട് ബോറായി കൂടും ഇൻഡ്രവല്ലിനും ഫുഡ് ഒക്ക ലന്ജ് ബ്രേക്കിനൊക്കെ നമ്മള് കൂടും ഷേ എന്നാലും പയെ നമ്മളെ ഒപ്പം ക്ലാസ്സിരിക്ണ ആ ഒരു ഫീല്
ഫീല് കിട്ടൂല ഞങ്ങളൊക്കെ പ്രസ്റ്റു പഠിചെന്ന് എങ്ങനെ ലാസ്റ്റ് ത്തെ ബെഞ്ചില് പെട്ടതേനി ലാസ്സ് ഇത്തെ രണ്ട് ബെഞ്ച് ഞങ്ങള് ഫുൾ കമ്പനി ഇപ്പളും ഞങ്ങളാണ് ഫുൾ കമ്പനി ഞങ്ങക്കായ്റ്റ് ഒരു ഗ്രൂപ്പകണ്ട്
ആ ഞങ്ങളും ഇതേ മതിരെന്നെ ക്ഷെ ആ ഓക്കെ ഓക്കെ